എന്തപ
നല്ല പാട് സുഖായിറ്റ് പോണ്. എന്തങ്ങളെ പാടൊക്കെ ഇക്കെന്ത് പണ്യോന്നുയ്യ. പനി ഒക്കെ മാറ്യോ അവ്ടെള്ളോരെ.
ആഹ് കൊയ്പ്പല്ല പേതണ്ട്.
ആഹ് ന്ന് സ്കൂകോയീന്നാ.
പോയിട്ടില്ല്യ പറഞ്ഞയച്ചിട്ടിയ്യ നാളെ പറഞ്ഞേക്കാച്ചിട്ടേ.
ആഹ് ഇൻ ഫോണായിറ്റ് ഇരിക്കൊന്നുഅല്ല ഞാങ്ങനെ കെട്ക്ക തലേനായിട്ട് ഇങ്ങനെകെട്ക്കാൻ വെരേയ്ന്ന്. മലപ്പുറൊക്കെ പോയി വന്നല്ലേ?
ഏഹ് പോയി വന്ന
ആഹ്
അന്ക്ക് മലപ്പൊറ്ത്തോ കോയിക്കോടോ എവ്ടേണ്.
വിശർത്ത് മലപ്പുറ കോയിക്കോ
മലപ്പൊറത്താ
ഉം മോങ്ങ്ന്ന് പറഞ്ഞസ്ഥൽത്ത്.
അയ് ശരി ന്നിട്ട് മുങ്ങ ആഹ് ഞ്ഞി എന്നാത്ര പോ പോണ്ടെ
ഞാൻ താൽക്കാലികാണ് ചേർന്ന്ക്ക്ണ് ഞാൻ വേറോട്ത്ത് കിട്ടി അവ്ട്ന്ന് പോരും ആഹ് അൻസാർക്ക് കിട്ട്യാല് അവ്ട്ന്ന് പോരും ആറാന്തി അലോട്ട്മെന്റ് ണ്ട് അത് കഴിഞ്ഞിട്ടാവും
ആഹ് പോക്ക്ലേ
ആഹ് അഹ് ഓര് വിളിക്കും ആഹ് ഓര് വിളിക്കും അപ്പൊ അയിനന്സര്ച്ച് പോകും
ആഹ്
ഉമ് ഇപ്പൊ എന്തായാലും തിങ്കളായ്ചല്ലേ ഇണ്ടാവുള്ളൂ രാവിലെ എട്ടരക്ക് പോയിക്ക്ണ്
ന്ന്ട്ട് എപ്പളെ വന്നേ
വന്നപ്പോ മൂന്ന് മണ്യൊക്കെ അയ്ക്ക്ണ്
ഉമ് ബസിന് പോവേ
ഏഹ് ങ്ങൾ കാർ
ഏഹ് ജ്ജും ആരും കൂടി
ഞാനും അഫീ എളാപി കൂടി
അപ്പൊ അന്ത്യ വെരുമ്പോ കാറണ്ടായില്ലേ
എളാപ്പ ആണ്ട് ഓഫീസ്ക്ക് പോയി
ആഹ് അപ്പൊ ങ്ങള് ബസ്സിന് ഒറ്റക്ക് പോന്ന് ലേ
ഞങ്ങള് അങ്ങോട് പോ ഞങ്ങള് ആ ബസ്സിന് തീരു ബസ് എന്താണ് മലപ്പുറത്തന്ന്.
ഉമ് ഉമ്
കോട്ടക്കൊക്കെ ബസ് തന്നെ പ ഞങ്ങണ്ട് പോയി.
ആഹ് ആഹ് കോട്ടക്കന്ന് നിങ്ങളങ്ങോട്ട് പോന്നിട്ടുണ്ടാവൂലേ?
ആഹ് കൊട്ടക്ക് എത്തിയ പിന്നെ നമുക്ക്- അതല്ലോ ഞങ്ങളോട് പറഞ്ഞ കോട്ടക്കൊന്ന് കണ്ടിട്ട് പോയിക്കോളി പർഞ്ഞി എളാപ്പാ
ആഹ്
ഞങ്ങൾക്കു രണ്ടാകും എങ്ങനെങ്കിലും പെരയിലെത്തിയാ മതി എന്ന് പറഞ്ഞാ അവസ്ഥല്ലെനി
ഏഹ്
അവിടെ ഓഫീസ്. കുറ നേരം ഇന്ന് സംസാരിച്ചിക്ക്ണ് ഫുഡ് പുത്തണ്ടാണി വന്നായിട്ട് മാൾന്ന് നിന്ന്.
ഏഹ്
ആദ്യം പ്രിൻസിപ്പാട് പിന്നെ എച്ച് എന്താണ് മറ്റേ വാരു സാർ ഉണ്ടല്ലോ ചൊടിനോട് വർത്താനം പറഞ്ഞേ അഹ് കഴിഞ്ഞിട്.
ആഹ് ആഹ്
അങ്ങനൊക്കെ ആയി നേരം വൈകി അതിന്റെ ഇടക്ക് വണ്ടി തട്ടി.
ആര്ക്ക്?
ഞങ്ങളെ വണ്ടി മ വന്നിട്ട് വേറെയൊരു വണ്ടി- തൈ ചെറുകി പോയി അങ്ങനെ പെയിന്റ് ഒന്നായിട്ട് പോയിക്കണ് അങ്ങനെ അത് ആവും. പ്രശ്നം പരിഹരിക്കാ ന്ന്.
ഓല് പൈസ തന്നോ.
ഓര് പൈസ രാ പഞ്ഞി
തന്നോ ഏഹ് ശശീത റേഞ്ചുള്ളോട്ത്ത് നിക്
പററഫ് പിസ് റേഞ്ചുള്ളോടുത്ത്ക് പോടി.
ഹലോ. അ ഹലോ. ഹലോ.
നമ്പറൊക്കെ ചോദിച്ചിരിന്നു
ആഹ് റേഞ്ചില് കൊടുത്തക്കാം നമ്പറൊക്കെ ആ കേക്കണ്ട്. ഹ ആ കേക്കണ്ട് പറടി. ആഹ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവൂലേ.
നമ്പറെക്കെ പൈസ അയച്ച് കൊടുത്തക്കണന്ന് തോന്നണണ്ട്.
അത് ശരി ആഹ് സാറെ എന്ത് പ ഒന്ന് ഇങ്ങോട്ട് അവിടുന്ന്
സാറ് പറഞ്ഞ ആ അവിടെക്കെ പോ ആൻസാറിലെ പോണക്കായ നല്ലതാലേ ഇവിടെ. ഇവിടെ ഗേൾസുകള് മാത്രല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞന്ന്.
ആഹ് ഏ
പക്ഷെ നമ്മുക്ക് ഇവിടുന്ന് നാലും ബസ് കയറി പോകണം. പിന്നെ ഒരു വർഷം പത്തായിരം കൊടുത്തിട്ട് ഹോസ്റ്റലിൽ നിക്കക്കണക്കായി നല്ല അടുത്ത് കിട്ടുണെങ്കിൽ അതല്ലേ. ഇളയപ്പാക്ക് ഇവിടെ കിട്ടുന്ന ഒരു പ്രതീക്ഷ ഇണ്ടുന്നു തോന്നണ്ട്.
എവിടെ വളാഞ്ചേരിയില്.
ഇവിടെ അൻസാറല്ലേ ആഹ്. അൻസാറിലോ അല്ലെങ്കി കോ കോഴിക്കോടായാലും മതി.
ആഹ് അതന്നെ ആഹ് അതന്നെ. പിന്നെ എല്ലാരു എവടെ
ഉം നാളെ അല്ലാരും അതാ നാളെ ഡ്രൈവിങ്ങനെവനേ ഞി തിരുക്കോവാണ്ട്.
നിങ്ങാണ് നാളല്ലേ. ന ന നാളെപ്പളാ പോണേ.
നാളെ ഏഴ് മണിക്ക് ഇഞ്ഞിയ് അയിന്നോണം.
ബസ്സിനോവ്വാ
ഏഹ് പോവുമ്പം വണ്ടിക്ക് പോകും വരു
നാ എന്താപടാവല്ലേ അഹ് ആഹ് ആരാ ഉമ്മെ ഇജ്ജും കൂടി അല്ലെ പോവാ. ആഹ് പിന്നെ ന്താ ചായടിച്ച
പിന്നെ
എന്താ സ്പെഷ്യൽ? അയെ മ്മ എവ്ട്ക്കെ പോയിർന്നെ ഏഹ് ആയി ചെയ്താ.
ആഹ്
ഉമ്മി ആരൂട്യോ പോയിര്ന്ന്. ഉമ്മഒറ്റക്ക ആഹ് വേദന കാലിപ്പോളും മാറിട്ടില
ഉം നല്ല ചത്താവേടത്രേ
ഏ അപ്പൊ
അപ്പൊ ഒന്നുപാടെ അതും കാണേച്.
ഏഹ് പിന്നിം ഓനെ കൺച്ച. അപ്പോ ഓനെ കാണിച്ചപ്പോ ന്തെർഞ്ഞെ ചതവ്ണ്ട് ന്നോ
കാല് ന്ചതവ്ണ്ട് ചൂടുവെള്ളം പുടിക്കാൻ പർഞ്ഞ്ണ്
ആഹ് ഏഹ്
അപ്പൊ ചൂടുവെള്ളം പുട്
ങ്ങ്യാഹ് ന്ന് മ്മാനെ പല്ല് ശരിയാക്കിയാ
ഇമാന്റെ പല്ല് ആഹ് റൂട്ട് കാനാലെയ്‌ത്ട്ട്ണ്ട് നി ടോപ്പ്ടണം. ടോപ്പ്ടാൻ മൂവാർപ്പ്യാണ് ത്രെ
ആവൂ ഹ് ഹ് ഹ്
ആ അ് അല്ലാതെ റൂട്ട് കനാൽ ചെയ്തിട്ട് കാരീല്യ ടോപ്പ്ടാതെ ഉം
ഏ പിന്നെ ആഹ്... ന്തെ മീ കിട്ട് ആഹ് അതന്നെ ന്തെ മീൻ കിട്ടി, ആഹ് ജി ച്ചക്ക് ആഹ് അതന്നെ
ആ ഞങ്ങൾ ലോർഡർ ഫ്രൈസ്ന്ന്
ഏഹ് അന്നായി അന്തെ അഫിം അൻ്റെ പ്പം വെർതെ കമ്പിനിക്കന്നതാ
അ ഫിനെ ആ ആഹ മലപ്പുറത്ത് നിങ്ങണ്ടാ ളാപ്പപ് പറഞ്ഞേ ജ്‌ ഒറ്റയ്ക്ക് വരണ്ടി രും ന്ള്ള് അപ പിന്നെ ഉമ്മാനെ കൂട്ടാൻ കയൂ ലല്ല
ആഹ അപ്പൊ വല്ലിമ്മ ഒറ്റക്കവിടെ നിന്നിട്ടുണ്ടാവൂലേ ഏ വലിയമ്മായ് ന്ന് വല്യമായി ന്ന എന്നാ വന്നേ ഇന്നാ
വല്യമായി ഉണ്ട് മാളു മ്മായിണ്ട് അവിടെ
വെറുതെ ന്നത ഉ
ആവെറുതെന്നാവും പോയിട്ടേ വല്യമ്മായി നാളെ പോകും മാളുമ്മായി
ഉ
ആഹ് ങ്ങക്ക് ഞായറാഴ്ച കല്യാണ ആണല്ലോല്ല
അയിന് വലിയമ്മ ഉണ്ടാവൂല ഞങ്ങള് കൊറച്ച ആൾക്കാരുണ്ടാവൂ ഞാനും അഫി ഉമ്മയും
ആഹ
പിന്നെ അമ്മായിയളും ണ്ടാവുള്ളു
വല്ലി മ്മന്തിഇല്ലയേ
അല്ലാ പരാ വല്ലിമ്മ ഒരു കൊല്ലാവാതെപ്പൊ പോരണ്ടാ
നോക്കങ്ങങ്ങളെ നിങ്ങളെ കാറിൽ പോവാ വേറെ വണ്ടി വിളിച്ചു പോവേ
ഞങ്ങള കാർല് പോ
ആഹ നേരത്തെ പോണ്ടി വരുവോ
അറിയിലാ എളാപ്പ എപ്പളാ പോവാൻ പറഞ്ഞു അപ്പൊ പോവേണ്ടി വരും
അപ്പൊ വല്യമാന്റെ അടുത്തിപ്പോ ആളായല്ലോ അമ്മായിയോൾ ഉണ്ടല്ലോ
ആഹ അത് വല്യമ്മാക്ക് ഒറ്റക്ക്‌ ന്നാ ലും പ്പ കൊയ്പല്ല
കൊപ്പൊന്ന ശീലായില്ല അത തന്നെ ഉം പിന്നെ വേറെ ന്നിട്ട് ആഹ് ചലദോഷ് ആ ചലദോഷം ഇല്ല്യ അങ്ങനെൊന്നും കൂറ്റിയ കിടന്നീച്ച് ഉറങ്ങീന്ന് ഉറങ്ങിച്ചിട്ടേറ്റണാവോ പേദം തന്നേണ് പനിയൊന്നുല്ല ഞാൻ പിന്നെ പറഞ്ഞേക്കരുന്നാണ് ഉം നാളെ പറഞ്ഞേ ചാറ് ശനിയാഴ്ച സ്കൂള്ണ്ടടി പെണ്ണെ ശനിയാഴ്ച സ്കൂൾ ഉണ്ട് ഏഹ് എന്തേ അറീല്ല ശനിയാഴ്ച്ച ഉണ്ടന്നാണ് മെസ്സേജ ഒക്കെ വിട്ടക്കണതാ തിങ്കളാഴ്ച ബഷീർ ചരമദിനല്ലേ
ആഹ് അന്ന് സ്കൂളില്ലേ
ജൂൺ ആറാ അല്ല ജൂലൈ അഞ്ച് അപ്പൊ നാളെ ആ സ്കൂളില് പരിപാടിയാണ് കിസ് കോമ്പറ്റീഷനൊക്കെ ഉണ്ട് ആഹ് ജൂലൈ അഞ്ച് ആഹ്
കിസ് കോമ്പിറ്റീഷൻ ഉണ്ട് പിന്നെ ബഷീറിന്റെ പുസ്തകങ്ങളുടെ പേരുണ്ട് പതിനഞ്ചെണ്ണം വിട്ടന്ന് ട്ട് അത് കാണാതെ പഠിക്കാന്
ഉം
അത് ചോദിക്കോത്രെ ആരാണോ ഫുള്ള് ഉത്തരം പറയണേ അവര് വിന്നറ്
ഉം ന്നാ ഫുള്ള് പഠിച്ചാൻ പറയ് പാത്തുമ്മാന്റെ ആട്
കൊറേ വിട്ടെന്നക്കണ് അപ്പൊ ഇന്ന് പഠിച്ചെണ്ടിയേരും ഇപ്പൊ അതന്നെ
ഉം അബിത്താത്ത വന്നിനെ കണ്ട്
ആഹ് ഇന്നലെ വന്നീന്ന് ലെ
ഇന്ന്
ഇന്നെന്തിനാ വന്നീന്നെ
ഇന്ന് ഞങ്ക്കൊരു ഒരു എന്താണ് ഗിഫ്റ്റിന്റെ ഓർഡറുംമ്പാടെ കി
ഏഹ് ന്നട്ട്
ഇൻ ഇന്റെ ഫ്രണ്ടിന്
ആഹ് ഏഹ് എന്ത് എപ്പ് തെന്താണ് സംഭവം ഏതാണ്
ഞാൻ ഫോട്ടോ വിട്ടേരെണ്ട് ഞങ്ങള് പെയ്സൊക്കെ വെച്ചിട്ട് ഞമ്മള് ടെ പേര് എഴുതിട്ടുള്ള വാലറ്റ് ഒക്കെ വെച്ചിട്ട് ആഹ് അത് അത് ഇവിടെ കരു ന്നാള് എൻഗേജ്മെന്റ് കഴ്ഞ്ഞീല്ലേ ആഹ് ഓള് ഓളെ മാപ്പിളക്കൊട്
ആഹ് അയ്സരി അപ്പൊ ന്താ ബർത്ത്ഡേ ണ്ടാ
ബർത്ത് ഡേ അല്ല അപ്പൊ എൻഗേജ്മെന്റെയിഞ്ഞിട്ട് ഓളെ മാപ്പിളന്റെ ഫ്രണ്ടാള് ഓളെ കാണാന് വ
ആഹ്
പത്തിൻറ്റായി ഞാൻഞ്ഞി ആംഗ്ട്ട് വിളിച്ച ന്നിട്ട് പറഞ്ഞഹ
ഇൻ കൊറച് ആഹ്
ആഹ് ന്നായിക്കോട്ടെ